പറയൂ എന്തൊക്കെയ വിശേഷം
ആ നല്ല വിശേഷം
കൊറെയല്ലേ വിളിച്ചിട്ട് എവിടൊയിരുന്നു ഇത്ര ദിവസം
ഇവിടെൊക്കെ തന്നെണ്ട്
വെക്കേഷൻ ആയത കൊൊണ്ട് കുട്ടികളുടെൊക്കെ പിന്നാലെ പോയി തിരക്കായിട്ടുണ്ടാവലെ
ആഹ
വെക്കേഷൻ എവിടെലും പോയിരുന്നാ
വെക്കേഷന് പോയില്ല ആ ട്യൂഷൻ ഇണ്ടെന്നു മോന്.
ആ. ട്യൂഷനുള്ള കാരണം യാത്രൊന്നും പോവാൻ പറ്റിയിലാലേ.
ഇല്ല.
ഉം.
ഞങ്ങള് കൊറെ മുന്നേ ഒരു ഊട്ടി ട്രിപ്പ് പോയതാ പിന്നെ പ്ലാൻ ചെയ്യും പക്ഷെ. നടക്കൂല എല്ലാവരും ഫാമിലി. എല്ലവരും ആ ഒരുമിച്ച് കിട്ടൂല. ആഹ ബുദ്ധിമുട്ടാണ്.
ഇപ്പോളും ട്രിപ്പ് പോകുമ്പോ തനിയെ പോകുന്നേക്കും രസം ഒരുപാട് മൂന്നാല് ഫാമിലി ഒരുമിച്ച് കൂടി. ട്ട് വലിയ വണ്ടിഎടുത്ത് പോകുന്നതായിരിക്കും കുട്ടികൾക്കും ആ യാത്ര ചെയ്യാനും. ട്ടപാടി ജസ് കളിച്ച് അങ്ങനെ പോവാനൊക്കെ.
ഉം ഞങ്ങളാണെങ്കി കൊറേ മെമ്പേഴസ്ണ്ട്.
ആഹ വല്യഫാമിലി.
ആഹ അപ്പൊ ഒരു ബസ്സൊക്കെ കിട്ട്യാല് സ്കൂൾ ട്രിപ്പൊക്കെ. പോകുന്ന പോലെ ഇണ്ടാവും കസിൻസ് എല്ലാരും കൂടെ.
ഒന്നിചണ്ട് പോവും.
ഒന്നിച്ച് പോവാൻ.
അങ്ങനെ പോവുമ്പോ വൺണ്ടേ ട്രിപ്പായിട്ടാണോ പോകാറ് അതോ ഇങ്ങനെ രണ്ടുമൂസം. ട്രിപ്പ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാറ് അധികും.
വണ്ടേ ആയിട്ടാ പോവാ ഒക്കെ ചെറിയ കുട്ടികളുള്ള ആൾക്കാരാണ്. സ്റ്റേ ഒന്നും നടക്കൂല.
അങ്ങനെ. കൂടുതല് സ്പോയ സ്ഥലങ്ങൾ എവിടെയൊക്യാ.
ഓ മൈസൂര് പോയിട്ടുണ്ട്.
ഏഹ്.
പിന്നെ സ്കൂള് പഠിക്കണകാലത്ത് കൊച്ചി എ എറണാകുളം പോയി. അവിടെ പോയിട്ടുണ്ട്.
ഏഹ്.
കോഴിക്കോട് ബീച്ചില് കൊറെപ്രാശ്യം പോയിട്ടുണ്ട്.
കൂടുതൽ സ്ഥലങ്ങള് സ്കൂളിൽ പഠിക്കണകാലത്താണോ പോയിട്ടുള്ളത് അതോ ഇങ്ങനെ. ഒപ്പ എന്തണോ വീട്ടുള്ളെ വീട്ടേ. ഉം. സ്ക്കൂൾ പഠികുന്നകാലത്ത് പോകുന്ന ട്ടുറും വീട്ടിൽന്ന് പോകുന്ന രണ്ടും രണ്ടും വൈബായിട്ടായിരിക്കും.
രണ്ട്‌ വൈബാണ്.
കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പുറത്ത്പൊ
കേൾക്കുന്നില്ല.
അത് പറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ സ്വന്തം വീട്ട വണ്ടിയുണ്ടോ പോകാനൊക്കെ അതൊ. ന്നിട്ട് വണ്ടിവിളിച്ചിട്ടാണോ പോകാ ചോയിക്ക.
പൊറത്തന്ന് വണ്ടി വിളിച്ചിട്ട്.
ആഹ.
എല്ലാർക്കും കൂടെ പോണെങ്കില് ബൈക്കണുള്ളത് ഞങ്ങള് കൊറച്ച്. കൊറെ അംഗങ്ങളുണ്ട് ഉം.
വീടിനടുത്തന്നെയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നെ അതൊക്കെ വിട്ട.
ഓ വീട് അല്ല വീടനടുത്തണ്ട്.
ഉം -ഉം
ഷോപ്പുകളൊക്കെ ഇവിടെ കൊറച്ച് പോണം
ആ ചെറിയ കടകളൊക്കെ ആ വ്
ആഹ് ആ അടുത്തുണ്ട് ഉം
ബസ്സും ആസ്പത്രിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടിനടുത്ത് തന്നെയാണോ വരുന്ന
അല്ലല്ല അതൊക്കെ കൊറച്ച് പോണം ഓട്ടോ വിളിച്ചിട്ട് പോണം
ആഹ് -ആഹ്
നിങ്ങള് എവിടക്കേ പോയോ അവധിക്ക്
അവധിക്ക് അങ്ങോട് പോയ ഒന്നുല്ല ഞങ്ങള് ഓരോ സൺഡേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓരോ വീടുകളിലൊക്കെ സന്ദർശിച്ച് പോരും രാവിലെ അവിടക്ക് പോകും വൈകീട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോരും അങ്ങനെയൊക്കെ പോയി പോരാണ് ഈ പ്രാവശ്യത്തെ ഭയങ്കര വേനല് ഭയങ്കര ചൂടായിരുന്നല്ലോ അപ്പൊ പൊതുവെ യാത്രൊക്കെ ഒഴിവാക്കി
ആ ഞങ്ങള് ഇവിടെ അടുത്തൊരു ചായ കുടുക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട് അവിടെ പ്പോവും
ഈവനിങ്ങില് മാത്രം പോയിരിക്കാൻ പറ്റുന്നല്ലേ ഉം അങ്ങന ത്തേരിയയിലൊക്കെ പൊറത്തുന്ന് ആളുകളൊക്കെ പൊതുവെ വരാറുണ്ടാവുവല്ലോ കൂടുതലായിട്ട്
ആ ഉണ്ട്
ആഹ്
നല്ല തെരക്കാ അവിടെ
വരണണ്ടോ
പാർക്ക് ചെറിയ പാർക്കുകളൊക്കെ അവിടെ ഉണ്ട് ഇനി ഇണ്ടാക്കുന്നൊന്നു ഇല്ല
ഉം
ഫുഡ് ആണ് കാര്യായിട്ട്
ഉം ആഹ് -ആഹ്
ഉം
ഇടക്കൊക്കെ അടെ പൊറത്തു പോയി കഴിക്കാറുണ്ടോ
ആഹ് ഉണ്ട് മക്കളെ കൊണ്ടു പോവും
ആ -ആ ആഴ്ചയിലൊക്കെ മക് ക്കളെയും കൊണ്ട് അവിടെ പോയിട്ട് സ്പെൻ് ചെയ്തു പോരുണ്ടാവല്ലേ
മക്കള് കൂടുതല് എങ്ങനെയാണ് ഏത് കാര്യത്തിലാണ് അധികം ഇൻട്രസ്റ്റ് കാണിക്കാറ്
അവർക്ക് അതന്നെ രാത്രി കറങ്ങാൻ പോണം
ആ പൊറത്ത് പോവുവാ ഫുഡ് കഴിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യല്ലേ
ദേ
ഉം ടിവിയും കാര്യം അങ്ങനത്തൊക്കെ ഒണ്ടോ വീട്ടില്
ഇല്ല ടി വിയില്ല
ഉം അവര് കളിക്കാനൊക്കെ അപ്പൊ പൊറത്തു പോവോ അത് വീട്ടിലുള്ള അങ്ങനത്തെ കളിക്കലായൊ
ആ പൊറത്തു പോകും കളിക്കൻ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്
ആഹ് ആഹ്
ഫുട്ബോള് ഒക്കെ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അങ്ങനെ ഒക്കെ ഒണ്ടാ
ആ ഉണ്ട്
ഉം പിന്നെ എന്തല്ലാ
പിന്നെന്താ
വീട്ടു പോവാറില്ലേ
ടൂറൊന്നു
ഞങ്ങിതുപോലെ ഫാമിലി ആയിട്ട് എടക്കക്കെ പോവും കുഞ്ഞുങ്ങള് പറഞ്ഞ മാതിരി എല്ലാരും ഒരുമിച്ച് കിട്ടാൻ പ്രയാസാകുമ്പള് എടുത്തുള്ള വ് ഇങ്ങനെ ചെറിയ പാർക്കിലൊക്കെ പോയിട്ട് ഈവനിങ്ങ് പോയിട്ട് രാത്രി പോരുന്ന അങ്ങനത്തെ പാർക്കുകൾ പോകും വലിയ ഇപ്പ ടൂറ് പോണെങ്കിൽ ഒരുമിച്ച് ച്ച് മാത്രേ പോവു തനിച്ച് പോകാറില്ല സ്റ്റേറ്റ് കടന്ന് റ്റുള്ള ടൂറിനൊക്കെ നമ്മളെ ഫാമിലി ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവുമ്പോ മാത്രമേ പോകലൊള്ളു അല്ലങ്കിലൊക്കെ നമ്മള് സ്ഥലത്ത് തന്നെ ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെട്ത്തൊക്കെ നമ്മള് പോകും ഇപ്പ വീടിനൊരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാല് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ക്കണ്ട് അവിത്തോൽക്ക് ഇങ്ങനെ മാസത്തിലൊരിക്കെക്കേ പോകും പിന്നെ ഇപ്രാവശ്യം ഈ വെക്കേഷനില് ഇവടെ സ്ഥലത്ത് ഇണ്ട്ണ്ടായിരുന്നു ഈ കോ കളികൾടെ മ്യൂസിക് അങ്ങനെ ത്തൊക്കെ അതൊക്കെ കാണാൻ പോയി സിനിമക്ക് പോയി പ്രാവശ്യം പിന്നെ ഇന്താണ് ഇത്ണ്ടായിരുന്നു ഈ കളരിയുടെ ഒരു കരാട്ടി അങ്ങ ത്തക്കെ ഓരോ പ്രോഗ്രമ് അത് കാണാൻ പോയി പിന്നെ രണ്ട് വട്ടം സർക്കസ് കാണാൻ പോയി സർക്കസ് കാണുമ്പളെക്കെ അവർക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം അവരൊക്കെ ആദ്യായിട്ട് കാണ് അതോണ്ടേ
ആഹ ആഹ് ഇവടെക്കെ കൊറെ ആയി വന്നിട്ട് നാട്ടിലൊക്കെ
ഉം ഞമ്മളെക്കെ സമയത്തൊക്കെ കണ്ടിട്ടു പക്ഷെ കുട്ടികളൊന്നും അധികം കണ്ടിട്ടില്ല അപ്പോ രണ്ട് വട്ടം പോയി
ഇല്ലല്ല ഞാനൊക്കെ ഇന്റെ ഏ ചെറുപ്പകാലത്ത് കൊറെ പോയി കണ്ട് മക്കളൊന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല
ആ ആ പിന്നെ അതുപോലെ ഇവടെ ഒരു കുതിരകളെ സവാരിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു
ആഹ
അതിന് പിന്നെ പിള്ളേരൊന്നും പോന്നിന്നിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് പോന്നേള്ളു അവര് ബന്ധു വീട്ടിലൊക്കെ ആയ ടൈമില് അങ്ങനെ പോയി കുതിരസവാരി നടത്തിയിട്ടുണ്ട് പേടിണ്ടായില്ല ആ ആഹ ഇത് പിന്നെ സവാരിതല്ല മത്സരത്തിന്റെ ആയിരുന്നു
ആഹ
ട്രോഫിയൊക്കെ മേടിക്ക്ണേ ഫസ്റ്റ് കിട്ടണ അങ്ങനത്തെ മത്സരായിരുന്നു
ആഹ ആഹ
ഉം കുട്ടികൾക്ക് പാട്ടും ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടാണ്
ഓ ഡാൻസ് ഭയങ്കര ഇഷ്ടാ ഡാൻസ് കളിക്കാന്
സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ ഡാൻസിന് പങ്കെടുക്ക്ണ്ടാവുല്ലേ
പങ്കെടുക്കല്ണ്ട്
പൊർത്ത് പോയി പഠിക്ക്ണ്ടോ ഡാൻസിന്റെ എന്തേലും
ഇല്ലല്ല പഠിക്കുന്നൊന്നുല്ല
ആ ആ അങ്ങനെന്താ ഇതൊക്കെ സെന്ററിണ്ടൽ പോയി പഠിപ്പിച്ചാലൊക്കെ മതി
ഓ ഇഷ്ടല്ല ബാപ്പക്ക് ഇഷ്ടല്ല
ആഹ കുട്ട്യേള് താല്പര്യ ആ കുട്ടിക്ക് ഇഷ്ടണ്ട് പൊറത്തു പോയി പഠിക്കണ ആ ആ ഇപ്പൊ എല്ലാ കുട്ടികളും അധിക എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണ്ട് മുമ്പത്തെപ്പെഴും മുമ്പത്തേക്കായ സൗകര്യങ്ങളുണ്ടല്ലോ ഓൺലൈനായിട്ട് പഠിക്കാ പിന്നെ നമ്മൾ ചെടുത്തടുത്തന്നെ ഓരോ സെൻറുകളും ഓരോ പ്രോഗ്രാം ങ്ങനെക്കെ വരുന്ന് മുമ്പൊക്കെ പറഞ്ഞാല് ഒരുപാട് ദൂരം പോയി പഠിക്കണം ഓൺലൈൻ സൗകര്യങ്ങലാതൊന്നും ഉണ്ടാർന്നില്ലല്ലോ
ഉം ഫുഡൊക്കെ റെഡിയായോ രാത്രിക്കൊക്കെള്ളതൊക്കെ
ആഹ ഫുഡ് റെഡിയായി അത് രാവിലെതന്നെ വെക്കും രാത്രി ക്ക് വേറെ പണിയന്നും ഉണ്ടാവൂല
എല്ലാം ഒരുമിച്ചുച്ചയ്യും
ഏ
എല്ലാരു കാലത്തന്നെ ഒരുമിച്ച് ചെയ്യാറായിരിക്കുല്ലേ
ആഹ തെ
ആ
തണ്ടാവുല്ലോ
ആ എത്തി എത്തി
അവർക്കുള്ള ഫുഡൊക്കെ എങ്ങനെ വന്ന ഭക്ഷണകഴിക്ക അതോ ചായ ങ്ങനെ കഴിക്കാറ്
ഇല്ല ചായണ്ട് ചായന്നെ പിന്നെന്തെങ്കിലും ബേക്കറികടി എന്തെങ്കിലും ഉണ്ടെങ്കില്
ആഹ ആ
ആഹ വേറെന്താ ഇനിയിപ്പോൊ ഓരുക്ക് ബിസ്ക്കറ്റു ചായിം കൊടുക്കണം ബിസ്കറ്റാണ് ഏറ്റവുഷ്ടം
ആഹ
അപ്പൊ ഞാനിവിടെള്ള അടുത്ത് ള്ളേ കടേ പോയിട്ട് ബിസ്കറ്റ് വാങ്ങി കൊണ്ടന്നു
ഉം ഉം
ഉം
ഇവിടെ ബേക്കറി ഐറ്റംസൊന്നും കൊടുക്കലില്ല അങ്ങനെ ചായക്ക് ‌ രാവിലെ ഉണ്ടാക്കുന്ന കടികള് ഓല്ങ്ങനത്തെണ്ടാക്കി കൊടുക്കാറാണ്
എന്ത് ദോശേ
അല്ലെങ്കില് വേറെ എന്തേലും ഒക്കെ രാവിലെമളന്താണോ ഉണ്ടാ അതുപോലെ ബേക്കറി ഐറ്റംസൊന്നും കൊടുക്കാറില്ല ഒരു കാലേത്ത് നേർത് ആഹ കാലത്ത് നേർ ത്തു പോണതല്ലേ അപ്പൊ അവര് ഫുഡന്നും ശെരിക്കായി കഴിക്കില്ല അപ്പൊ പിന്നെ അങ്ങനത്തത് ഇണ്ടാക്കി കൊടുക്കൊളൂ അത് കഴിച്ചന്ശേഷം പിന്നെ അവര് വെറുതെ ഇരിക്കുനടൈമില് മാത്രേള്ളൂ ബേക്കറി ഐറ്റംസ് ഇങ്ങനെ
അങ്ങനെ ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഇത് കഴിച്ചാ പിന്നെ രാത്രി ചോറ്വയ്ക്കോ
ആഹ പിന്നെ കിടക്കാനേർത്ത് ലഖുവായിട്ട് അവർക്ക് കഴിക്കും സ്കൂളത്തെ ഉച്ച ഭക്ഷണന്നവര് കറക്ട്ടില് നേരായ രീതില് കഴിക്കില്ല അപ്പൊ രാവിലേം വൈകുന്നേരത്തും വിക്ഷക്കാന്ന് പറഞ്ട്ടാ വന്നോണ്ടിരിക്ക
ആഹ ഞാനിപ്പോ അങ്ങനെ കൊടുത്താലും പിന്നൊരു ആറ് മണി ഏഴ് ആ മണി അപ്പ ആ നേരവുമ്പോ ചോറു കൊടുക്കും പിന്നെ ഓര്കൊറങ്ങാണെകി ഒറാങ്ണോല്ക്ക് ഉറങ്ങാ വായിക്ക്‌നോല്ക്ക് വായിക്ക വായനക്കൊക്കെ മടിയാണ്
ആആ ഉം
എന്നാ ഓക്കെ
ആ സമയണ്ടാവ്മ്പോ വിളിക്കൂ
ആ ഓക്കെ
ശരി